ഹലോ ഹലോ കേൾക്കുന്നില്ല? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ആഹ് എത്ര എത്രെ നേരായി ഞാൻ ഹലോ പറയണ്
ഞാന് ഞാനങ്ങട്ടും പറയണുണ്ടേ അത് ചെൽ. അല്ല ചേ ചെലപ്പം ഇണ്ടാവലുണ്ട് ഇങ്ങനെ.
ആഹ്
ആഹ് കാര്യന്റെ ഇതില് അങ്ങനെ ച ആഹ് ആപ്പില് എന്തോണ്ട്ണ്ട് അങ്ങനെ ചെല കോളിനൊക്കെ വരലുണ്ട്.
പിന്നെന്താ വർത്താനം?
എന്താ നല്ല വർത്താനം എന്തൊക്കെ നിങ്ങള വിശേഷം?
സുഖം തന്നെയാണ് ഭക്ഷണം കഴിച്ചിട്ട് ഫ്രീ ഫ്രീ ആയിരിക്കൂലേ ഉം
ഞാൻ നിസ്കരിച്ച് ഹ് കുറചേരം അവിടെ ഞാൻ ഫോനെയ്യെയ്നി അതിൻ്റെ എടീൽ അവിടെന്ന് കിടന്നുറങ്ങിക്കണ് നിസ്കരിച്ചിട്ട് പിന്നപ്പ കാലാവസ്ഥ ഇന്ന് മഴ ആഹ് വാ അലതൊന്നുല്ല എന്നാ വെയിലും ഇല്ലാർഞ്ഞില്ലേ. ആഹ് രണ്ട് രൂപത്തിലാണ്. ഞാൻ ഡ്രസ്സൊക്കെന്ന് വെയിലത്ത് കിട്ടീനി അതൊക്കെ പ്പോ നല്ല വെയിലറച്ചി അപ്പോ ഡ്രസ്സൊളൊക്കെ ഇട്ടപ്പോ പിന്നെ കൊറച്ചഴിഞ്ഞപ്പ മായട് പെയത് അപ്പൊ ഉണങ്ങിയതും ഇല്ല പിന്നെ ആഹ് മായട് പോവും ചെയ്തു പറഞ്ഞില്ലേ.
അങ്ങനാണ് ഇവിടെ അങ്ങനെ തന്നെ കാലാവസ്ഥ.
ഉം മഴക്കാലത്ത് പിന്നെ അങ്ങനെ അതിന്നെ ഒരു പണിയാണ്.
ഉം ഇപ്പ മക്കളൊക്കെ ഫ്രീയിലാണല്ലോല്ലേ? മക്കള് സ്കൂള് ഇല്ലാത്തൊണ്ട്.
ഉം ഇന്ന്പ്പൊ ശനി ഞയറും ആയതോണ്ടേ എല്ലാരും ഇവിടെണ്ട്.
പിന്നെ വേ വേറെന്താണ് സുഖം തന്നെയാണ്. ഇല്ല ഇല്ല ആഹ് ടൈംമാവുന്നല്ലേള്ളൂ. പിന്നെ വേറെന്താങ്കളെ ഹോബീസ് ആഹ് ഇണ്ട് ഇണ്ട്. അതൊന്നും ആയില്ല ടൈം ആവുന്നുള്ളൂ പിന്നെ വേറെന്താ?
ആഹ് വേറെന്താ പ്ര ച്ചത്തില്ല വീട്ടത്തെ പണി ആഹ് കൃഷി ചെയ്യാം ഞമ്മുടെ വീട്ടില് ആഹ് ഞങ്ങള് കൊറച്ചുണ്ടാക്കും ഞങ്ങളെ വീട്ടത്തെ ആശ്യത്തിനൊക്കെ ഉള്ളത് ഇങ്ങനെ.
എന്തൊക്കെ തരാള്ളുത്
മുറ്റത്ത് കൂടെക്കെ മുറ്റത്തിന്റെ തിണ്ടിന്റെ അടുത്ത കൂടെ ഒക്കെ. അതിലൊക്കെ ണ്ടാക്കീനി ആഹ് ആഹ് ഉണ്ടായിനി ഞാള് പിന്നെ ഈ വേനൽക്കാലത്ത് ഉണ്ടാക്കിന നനച്ചങ്ങാണ്ട് ഉണ്ടാക്കി പിന്നെ അന്ന ചിരങ്ങിം കൈപ്പങ്ങിം വെണ്ട മത്തൻ ഒക്കെണ്ടാകീനി
ആഹ് ആഹ് ആഹ് അതന്നെ അല്ല മ്മക്ക് നമ്മള് ആവശ്യത്തി ത്തിനെല്ലാം ഉപയിക്കാലൊരു നേരം കടയിന്ന് വാങ്ങാതെ നമ്മള് വീട്ടിതന്നെ ബു ഉപയോഗിച്ചാല് അത് വേറൊരു രസം തന്നെണല്ലോ
ഹും അത് അയി അവിടുന്ന് പോയി പറിച്ച് കൊണ്ടര്ണാ അതൊ ഒക്കെ അങ്ങനെ അവര് നനക്കണത് ഉച്ച വൈകുന്നേരം ഒക്കെ രസാണ്
എന്താറയൊ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്കെന്നെ ഒരു നേരം നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ ആഹ് എന്തെങ്കിലും എടുത്തൊന്ന് കറി വെക്കാ ആഹ് ആഹ് ഒരു ഇത്ണ്ട് പിന്നെ നമ്മുക്ക് നമ്മളത് വാങ്ങുമ്പോ ഒരു ടേസ്റ്റ്
ഇവടായ എന്തെങ്കിലൊക്കെ എന്റെ മോളറിയേ ഇവിടെയായ എന്തെങ്കിലൊക്കെണ്ടാവും പിന്നെ ഞങ്ങളവടെ ക്കെല്ലാം പീടിയേക്കന്ന് വാങ്ങി കൊട്ന്നിട്ടാണ് പറയും ഓലങ്ങ
ആഹ് ആഹ് ഒരു പിന്നെ ഓരോന്ന് ഓരോ വീട്ടിലും ഓരോരുത്തർ ആളനുസരിച്ചും ഓരോരുത്തരുണ്ടാക്കുന്ന താല്പര്യോക്കെ ആണല്ലോ ഒന്നുല്ല മ്മള് വീട്ട് മുറ്റത്തൊരു പച്ചമുളകെങ്കിലും നമുക്ക് പറി പിന്നെ വീട്ടില് സൗകര്യ കൊറവും ഉം ആഹ് അതല്ല പിന്നെ ഇണ്ടാ ണ്ടാൻ കയ്യാത്തോൽക്കൊരു പക്ഷെ വീട്ടിൽ സൗകര്യ കൊറവായിരിക്കും സ്ഥല സൗകര്യ കൊറവും
ആഹ് അതന്നെ എന്നാലും ഇണ്ടാക്കാന് അയിനൊര് ഇഷ്ടല്ലോല് ടെറസ് സിന്റെ മോളില് എവിടെയെങ്കിലൊക്കായിട്ട് അഹ് ണ്ടാക്കും അഹ് അത് താ
ആവോലോ അഹ്
ആഹ് അത് താല്പര്യല്ലോല് എവിടെയങ്കിലുക്കെയിട്ട് ചെടിച്ചട്ടിയിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലൊക്കെ കുഴിച്ചിടും
അവനാന്റെ താല്പര്യം പോലായിരിക്കും
ആഹ് ആഹ് ഏഹ് ങ്ങള് പറഞ്ഞ മാതിരി ഇതന്നെ നമ്മൾക്ക് എന്തില്ലെങ്കിലും നമ്മ എന്തെങ്കിലും
അതെന്നെ പറഞ്ഞത് ഒരു നേരം മ്മള് തിടുക്കണ്ടാവുമ്പോ നമുക്ക് റ്റത്ത് എന്തെങ്കിലും കണ്ട നമുക്കത് ഒന്ന് ചെയ്യാലോ എല്ലാ സമയത്തും കടയും നമുക് വാങ്ങണംന്ന് കഴിയണന്നില്ലല്ലോ
അതന്നെ അതെന്നെ പറഞ്ഞ് ഇതിന്റെ എലേങ്കിലും കറിവെ ക്കാനണ്ടാവും മത്തത്തിന്റെ പ്പ ആഹ് താളിപ്പോ ഉപ്പേരിയൊ എന്തെങ്കിലൊക്കെ വെക്കാനൊക്കെണ്ടാവും വേറെന്താന്നിട്ട് ഉച്ചക്കൊക്കെ എന്തയ്ന്നിന്ന്
ഉച്ചക്ക് സാധാ ഇന്ന് സ്പെഷ്യലൊന്നുല്ല സാധാ ഭക്ഷണം തന്നെയ്നി
ആഹ് ആഹ്
പിന്നെ വേറെന്താ
വേറെന്താ ചായക്കഞ്ഞെന്താ എന്തേലുണ്ടോ
അങ്ങോട്ടൊന്നും ആലോയിച്ചില്ല
ഞളവടൊക്കെ ചായകുടി തൊടങ്ങി ചായകുടിവടൊക്കെ തൊടങ്ങിറയാ അഹ് അവരെപ്പാക്ക് കഞ്ഞി ചോ ചോറിന്റെ ഒപ്പം തന്നെ ചായയും വേണം ഹ ഹ ഹാ
അത് വീട്ടിലേയ് പിന്നെ ഓരോരുത്തര് പൊറത്ത് പോയി കയ്യുന്നവർക്ക് അങ്ങനെ ശീലൊള്ളോല്ണ്ടാ
അതന്നെ ഹോട്ടൽ പണിയേയ്ന്ന് അപ്പൊ ഓരൊക്കെ എടക്കടക്ക്ടക്ക് ങ്ങനെ ചായ കൊടുക്കണോ രാവും എപ്പളും വേണം ചായ ചോറ് തിന്ന് ങ്ങാണ്ടി നമ്മള് ഒന്ന് പാത്രം കഴികിയാ അപ് അപ്പോത്തിന് ചായറലൊടങ്ങും.
അത് ഓരോരുത്തരൊരു ഇതാണല്ലോ.
ഉം. വേറെന്താല്ലാം, ഇങ്ങക്ക് എത്ര കുട്ടികളാ?
എനിക്കോ എനിക്ക് നാലു പേരാ.
നാലു പേര്ല്ലേ, ആ ഒക്കെ എങ്ങനെ ആണും പെണ്ണൊക്കെ ആയിട്ടുണ്ടോ?
അല്ല, ഒരു മോനും മൂന്ന് മോളവാ.
ആ എന്റെ മാര്യ. എന്റെ ഞാനും അങ്ങനെ തന്നെയാണല്ലോ. എന്റെ മാതിരി തന്നെയാണല്ല ഇൻക്ക് അന തന്നെ ഒരു മോനും മൂന്ന് പെണ്ണാ
ഇങ് ചെ ആഹ പഠിക്കുന്നാരാ.
മം മം
എന്റെ കുട്ടി, കുട്ടികള ഒക്കെ പഠിക്കണാരന്നെ. മൂത്ത കുട്ടിയെ എന്നെ മാത്രം കല്യാണം കഴിച്ചിട്ടുള്ളൂ. ഓളെന്നെ പി ജിക്ക് പഠിക്ക. ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ അയിന്ന് കല്യാണം കഴിചോടുത്.
പി ജി ചെയ്തോണ്ടിക്കെ എവിടെ?
ആഹ ഓള്, ഇപ്പൊ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാണ്. എക്സാമിന് പോകും. കുട്ടിണ്ടേ കുട്ടിണ്ടോ പറയാ. ഒരു വയസ്സായ കുട്ടിണ്ട്‌.
ആഹ
ഡിഗ്രി കഴിഞ്ഞേക്കന്നെ കുട്ടി ഉണ്ടായി.
ആ ഇപ്പ ഓൺലൈൻ ആയിട്ടും, ഒക്കെ പഠിക്കാലോ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ.
ഉം ഉം. അപ്പം പി ജിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടല്ലേ വാണ്ടെ. പി ജിക്ക് ഒന്നും പിന്നെ പ്ലസ് ടുന്റെയും പത്താം ക്ലാസിന്റെയും, മാതിരി മാർക്കൊന്നും അന്വേഷിക്കൂല്ലല്ല ആരും.
പിന്നെ എത്ര പഠിച്ചാലും ഇപ്പത്തെ കാലഘട്ടത്തിലേ, പോരായെന്നാണ്.
അതന്നെ. അത് പഠിച്ചാലും പഠിച്ചിട്ടില്ലേ ലൊക്കെ, പഠിച്ചവർക്ക് ജോലി ഉണ്ട് ന്ന് ആന്നും എല്ലാണ്ട്.
പിന്നെ അതെല്ലാ നമുക്കൊരു അറിവ് കിട്ടും. നമുക്കാണെങ്കിലും അതിനെ കുറിച്ച് കൂ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കു
ആ ഞമ്മക്ക് ഞമ്മളെ മക്കൾകേലും പറഞ്ഞുകൊടുക്കാൻ ക്ക ഒരറിവുണ്ടാവും അത്ര തന്നെ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, ഏഹ് ചെയ്യാണെങ്കിലൊക്കെ അത് നമ്മളൊക്കെ ആരടെങ്കിലും ചോദിച്ചിട്ട് വേണ്ടേ. അവനോനന്നേ സ്വയം ചെയ്ത കൊടുക്ക
ആ അതന്നെ. ഏതൊരു മേഖലയിലേക്കും നമുക്ക് തിരിയണം എന്നുണ്ടെങ്കി, നമുക്ക് അത്യാവശ്യ അറിവ് വേണം.
ഉം എന്തേലും ഒരു ഫോമോ എന്തേലൊക്കെ കിട്ടേണ് ഞ ഫില്ല് ചെയ്യണമെങ്കിലൊ,
ആഹാ അതന്നെയാണ് ഞമ്മക്ക്, അറിയില്ലെങ്കിലിൽ നമ്മള് കൂടാ നമുക്ക് മോളുണ്ട് പറഞ്ഞു തരാന്നുള്ള, ആ ഒരിതുണ്ടാവും. പിന്നെ എന്തെങ്കിലും സംശയം നമുക്ക് ചോദിക്കാലോ.
ഈ ഫോ ഫോണുമ്മേ തന്നെ നമ്മൾക്ക് കുറേ ഓരോരുത്തര നമ്മക്ക് അറിയു അറിയണുണ്ടാവൂല. ഒക്കെ ഓല് പറഞ്ഞന്നിട്ട് വേണ്ടി വരും.
അതങ്ങനെ തന്നെണ്. ഇപ്പത്തെ മക്കൾക്ക് ദിനയിത്താനും കൂടുതലാണ്. അവർക്ക് എല്ലാം അറിവും കാര്യമൊക്കെ ഉണ്ടാവും.
ഉം അപ്പൊ അങ്ങനത്തൊക്കെ അല്ലാതാ. ഓലനി ഇപ്പ തന്നെ യമ്മളൊന്നും പഠിചിന അങ്ങനെ കമ്പ്യൂട്ടർ ഇതൊന്നും ഇല്ലല്ലോ. പഠി പിചെനെ. ഇപ്പോൾ ഓൽക്ക് ക്ക അതൊക്കെ അത് സ്കൂൾളെനെ അഞ്ചാക്ലാസോട്ടെ ഇണ്ടായതോണ്ട്, ഒര്
ആഹാ ഇപ്പൊന്ന് ച്ചിണ്ടെങ്കില്, ആഹ് ഒ ഓ നമ്മളെ മായിത്തന്നെല്ല, കാലം മാറുന്നതി നനുസരിച്ചുള്ള, തും ഉയർച്ചയുണ്ടല്ലോ, അത് പഠനത്തിലാണെങ്കിൽ ഏത് മേഖലകളിൽ, നോക്കിയാലും നല്ല ഉയർച്ചയാണല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള വിവരം ഓൽക്കുണ്ടാവും.
ഉം ഉം. അങ്ങനെ തന്നെ വേറെന്താെന്നിട്ട് മറ്റേ മക്കളൊക്കെ
ഇതാ വെല്ലിയോൻ ഇവിടെത്തന്നെയുണ്ട് അവിടെയൊക്കെയായിട്ട്.
അല്ല എത്രീലാ പഠിക്ക്ണേ
മൂത്താള് ഒമ്പൈല്
ആഹ് മറ്റേ കുട്ടിയാ
ആഹ് ഒമ്പതില് ഒന്ന് ആറില് പഠിക്കുന്നുണ്ട് പിന്നെ രണ്ടില് പഠിക്കുന്നുണ്ട് ഒക്കെ ഓരോ വ്യത്യസ്ത ക്ലാസ്സുകളിലാണ് അറിയാ
ആഹ് അത് ശരി എന്റെ കുട്ടിയേളെ ഓള് തായള്ളോള് പിന്നെ പ്ലസ് ടുവിനാണ് ആ ആ ശരി
ഒരു തരക്കിലാണ് അതാണ് അങ്ങനെ സംസാരത്തിൽക്കെച്ചില പാകപ്പെ വരാം വരാം
ആഹ് മക്കള് വീട്ടില് ഇണ്ടാവുമ്പളെ
അത്ക്കൊക്കെ ആഹ് മക്കള് വീട്ടില്
ഓല് സമ്മയ്ക്കൂല എന്റെ ചെറുത്ണ്ടവിടെ അത്
ന്നന്ന ബസ്സ്‌ കിട്ടും പറന്ന ഒരു തുടിപ്പ് ത്ര നേരം ആ പിന്നെ വേറെ
ആഹ് എന്റെ കുട്ടീണ്ട്‌പ്പവടെ എന്റെ കുട്ടി ഉണ്ട അവിടെ ഇപ്പ ഫോണമല അല്ലെങ്കി ഇവിടെ തിരക്ക് കൂട്ടിട്ട് ഇതേമാതിരി തന്നെ കരാ വെയ്ക്കൂല
ന്ന ഇബ്ട്ന്ന് ഓരു പോകുന്ന തിരക്കിലാ ന്റെ നാതൂ വന്ന് ലെ അപ്പൊ ഒരു വന്ന ദിലായോണ്ടേ
ആഹ് ആഹ്
ഫോൺ വിളിയില് ഒക്കായപ്പോ
ആഹ് ആഹ്
പിന്നെ വേറെന്താ സുഖം തന്നെ ഹ്
ഏഹ് നാത്തൂന് ഓല് വിരുന്ന് വന്നതാ അതാ
വന്നതാണ് നിക്ക് പിന്നെ വിട്ട് എങ്ങനെ ആഹ് അവര് കൊറച്ച് നേരത്തായി വന്നി-
അയ് ശരി മക്കളെ ണ്ടായാല് ഓല അങ്ങനെ തന്നെ ഓല തിരക്കൂട്ടിട്ട് ഓല ഇത് തീർക്കാനെന്നെ ഉള്ളൂ ഒന്നും ഒഴിവുണ്ടാവുള്ളൂ ശനി ഞായറോക്കെ
ആഹ് അങ്ങനെ തന്നെയാണ് ശനി ഞായറൊക്കെ അങ്ങനെയാണല്ലോ ണ്ടാവ
ഉം ഇന്റെ ചെറുത്ണ്ടവിടെ മറ്റ വേറെ ഫോണുമ്മേ അവരപ്പാന്റെ ഫോണുമ്മേ കൂടിക്ക അതുകൊണ്ടാണ് ഇപ്പൊ തെരക്കൂട്ടാത്തല്ലേ ഹ് ഹ് യു കെ ജി യു കെ ജി പഠിക്ക്ണ ഒരു കുട്ടിണ്ട് ചെറിയൊരു കുട്ടിണ്ട്
ആഹ് ആഹ് വേറെന്താ ഓരു പോണതിരക്ക് നാത്തൂന് ഉമ്മ ഇവിടെണ്ട് അപ്പൊ നാത്തൂന് കൊറച്ച്നേരത്തെ വന്ന് പെട്ടെന്ന് ഇസാമി ആയിക്കോട്ടെ എന്നാ ശരി ആഹ് ആയിക്കോട്ടെ ന്നാ ശരി